വല്ലോം കേൾക്കാമോ
ഹലോ
കേൾക്കാമോ
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്
ആഹ്
ഉം ചോറ് കഴിച്ചൊടി എന്താ അവിടുത്തെ വർത്താനം
ആഹ്
ഏഹ്
ചോറ് കഴിച്ചോന്ന് കഴിച്ചൂല്ലേ
ചോറ് കഴിച്ച് എന്താ അവിടുത്തെ വർത്താനം ചോയിക്കാ
ആഹ് ഇവിടൊന്നുല്ല പ്രത്യേകിച്ച്. ഉ ച്ചല്ലേ ഉറക്കത്തില എല്ലാവരും
ഏഹ്
ഒറക്കത്തില ഒറക്കം
ആര്?
അനീത്തിയൊക്കെ ഉറങ്ങ അതാ പറഞ്ഞേ
അത് ശെരി ആഹ്
ഉം
മഴയത്തെല്ലാം ഉറങ്ങേക്കാരല്ലേ
ഉം
എന്താ എന്നിട്ട് പാട്
എന്ത്
എന്താ പാടോയിക്ക
ഒന്നുല്ല
കേൾക്ക്ണില്ലങ്ങട്ട്
കേൾക്കാം പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്നാ പാടുന്ന ചോയിച്ച് എനിക്ക് മനസ്സിലായില്ലാ
എന്താണ് അവിടുത്തെ വിശേഷെന്ന ചോയിച്ച്
ആഹ് നല്ല വിശേഷം
അയ് ശെരി
ഞാൻ പാടന്ന് ഇവിടെ പറഞ്ഞ മുറിവൊക്കെ പ
പാട് ർഞ്ഞാ ൻക്ക് മൻസ്സിലായിട്ടുണ്ടാവൂലല്ലേ
ഏഹ് അത് ഞാൻ പർഞ്ഞ് ഞാൻ എന്താ പാട്ന്നോയ്ച്ചിട്ട് അതാ ഞാൻ വിചാരി ചോയ്ച്ചെ ഈ മുറിവൊക്കെപ്പെരു വര്മാ വര്ണ പാ അങ്ങനെ പാടെന്ന് പറയ്ണേ
അത് ശെരി ആഹ്
ആഹ് പിന്നെ മാെഖത്തൊക്കെ കുരു വര്ല്ലേ അത് വന്ന് പോവ്മ്പളും പാട് വെരും
ഞങ്ങളെവെട്ക്ക് ഇന്നാൽ പാട് എന്താ പാടോയ്ക്കുമ്പോ നമ്മെള് എന്താ പാട് ഞമ്മെളെ പാടെന്താ നമ്മെളെ വർത്താനെന്താ മ്മള് വിശേഷെന്താ അങ്ങനെക്കെ ഉദ്ദേശ് ചിട്ട് ഞങ്ങെള് ചോയ്ക്കും അങ്ങെനെ
അതാ പർഞ്ഞേ എനിക്ക് മൻസ്സ്ലായ്ല്ലാന്ന്
ഹാ
പിന്നെ
ഇപ്പം സ്വർണ്ണത്തിനൊക്കെ എന്താ വെലാ ലേ
ആഹ് അതെന്തേ സ്വർണട്ക്കാൻ പോയീന്നോപ്പൊ
ഏയ് ഇല്ലാ പോണെങ്കി തന്നെ എന്തോരു പൈസ്
സ്വർണ്ണത്തിന് ഭയെങ്കെരെ റെയ്റ്റാണ്
ഉം
സ്വർണത്തിന് ഇന്നാള്പ്പോ നല്ലാെന്ന് കൂട്യല്ലോ ഒര് ഒന്നര ലക്ഷത്തിന്റെക്കെ അട്ത്തായല്ലോ
ഉം നല്ലോണം കൂടി
ഉം പിന്നെ ഒര് ലക്ഷത്ത്മ്മക്ക് ഇപ്പൊ ഒന്നേ പതിമൂന്നോ അങ്ങെനെന്തൊക്കേ തോൺണ്ട് ഉം
പ്പെ ഇപ്പ ആരും ങ്ങെനെ സ്വർണട്ട് കല്യാണം കഴിക്കണ്ള്ള
ആഹ് ആഹ്
ആർക്കും‌ ഇഷ്ട്ടോം കൊർഞ്ഞോട്ങ്ങി സ്വർണ്ണത്ത്നോട്
ആഹ്
വെല കൂട്യോണ്ട്
വെല കൂട്യല്ലാേ അതെന്നെ
ഉം
സ്വർണം ഇപ്പാരും അങ്ങെനെ ഇട്ക്കൂലാ അത്രേം റെയ്റ്റ്
ഉം പണ്ടൊക്കെ കൊർച്ച് പൈസല്ലേ ണ്ടായൊള്ളൂ
ആഹ് പണ്ട് രണ്ടായിര്ത്തിനൊക്കെ ങ്ങെനെ ഗ്രാമൊക്കെ കിട്ടീന്നെല്ലേ ഒരാേ ഗ്രാമിനൊക്കെ രണ്ടായിരാെക്കായിട്ട് കിട്ടീന്നില്ലേ
ആഹ് ഇപ്പൊ പത്ത് രൂപ കൊട്ത്താലാകെ ഒര് ഗ്രാമാെക്കെ കിട്ടാേള്ളൂ
ഉം ആഹ് പത്ത് രൂപ കൊട്ത്താലും കിട്ടൂലാ പതിമൂന്നേ ചില്ലെറെ തോൺണ്ട് പിന്നെ ഗ്രാമിന് അയ്ന് പിന്നെ പണി കൂലി വേറിണ്ടാവും അപ്പൊര് പത്ത് പതിനേഴുറ്പ്പ്യ എന്തായാലൊക്കെ വാണ്ട്യെരും ഒരു ഗ്രാമ്
പൈസിയാണോ
ഇപ്രാവശ്യം ഞാന് ഇപ്രാവശ്യംന്നല്ല ഞാന്പ്പം രണ്ട് മൂന്ന് വർഷായിട്ട്
സ്വർണം വാങ്ങീട്ടില്ലേ
സ്വർണം ന്താ അങ്ങെനെ സ്കീമില്ലേ അമ്മെളെ ഈ സ്വർണ്ണക്കടേല്ള്ളെ അമ്മെളേ
ആഹ് ആഹ് കൊർച്ച് കൊർച്ച് പൈസാെട്ത്ത്
ആഹ് ആഹ് ഫസ്റ്റില് ഓരോ മാസത്തിന് ഇത്രേന്ന്ള്ളെ കുറിയ്ണ്ടല്ലോ അത് ഞാനിബ്ടെ വളാഞ്ചേരി കവിതേല് കൂടീട്ട്ണ്ട് ആപ്പോ ആഹ് അതിലായ്രം ആയ്രാണ് നമ്മള് പിന്നെ അടക്കണ്ടത് മാസ്ത്ത്ല് മാസ്ത്ത്ല്
ആഹ്
അങ്ങനെ ഏഹ് അങ്ങനെ അടച്ച്ട്ട് ഒര് കൊല്ലത്ത്ലിതേമാരി പന്ത്രണ്ടടവട ച്ച് പന്ത്രണ്ടായ്രം റുപ്പ്യായ് അപ്പൊ പന്ത്രണ്ടായ്റുപ്പ്യക്ക് രണ്ട് ഗ്രാമില് പെൺ എഹ് ഇന്റെ കുട്ടിക്ക്ന്റെ മോള്ക്ക് ഒര് കൈചെയ്നെട്ത്ത് എട്ത്തു രണ്ട് ഗ്രാമില് പന്ത്രണ്ടായ്റുപ്പ്യക്ക് അന്ന് റേറ്റ് അത്ര കൂടിട്ട്ണ്ടായ്ന്ന്ല്ല വെലൊന്നുങ്ങനെ കൂടിട്ട്ണ്ടാര്ന്ന്ല്ല ഉം പിന്നയ്ന് ശേഷം അന്നന്നെ ആയ് അയ്ത്താ പർഞ്ഞു ഒന്നും കൂടെ കൂടിക്കോളിർഞ്ഞു അങ്ങനെ അന്ന് കൂടി ആയ്റുപ്യക്കന്നെ അങ്ങനെ പന്ത്രണ്ട് മാസ് സം പിന്നെയടച്ച്ട്ട് എഹ് പിറ്റത്തെ കൊല്ലത്ത്ല് എടുത്തത് ഒരു ഗ്രാ ഗ്രാമില് ൻക്കൊര് മോതിരാ കിട്ട്യത് ഒര് ഗ്രാമില് അതയ്ന്റെ മുന്നേ രണ്ട് ഗ്രാമ്ട്ടി പന്ത്രണ്ടായ്രത്ത്ന് പിറ്റത്തെ കൊല്ലായപ്പോ ആഹ് പന്ത്രണ്ടായ്രത്ത്ന് ഒര് ഗ്രാമ കിട്ട്യത് അങ്ങനെ ഞാനൊര് മോതിരെട്ത്തു ഉം പിന്നെ
ന്തായാലുംമ്മടെ സ്വർണ്ണോപയോഗിക്ക്യാന്ള്ളതാ
ആഹ് എന്ന്ട്ട്പ്പയ് കയ്ഞ്ഞ്ട്ട് ആയ് ആയ്ത്ത പിന്നേം പർഞ്ഞു താത്തങ്ങള് രണ്ടായ്രം കൂടിക്കൊള്ട്ടോ ആയ്രം കൊണ്ടൊന്നും ഒന്ന്വാവൂല്ല്പ്പോ രണ്ടായ്രം കൂട്ക്കോള്യ ഉം ഞാൻ പർഞ്ഞു ഇന്റെടുത്ത് ട്ത്താ പൈസണ്ടാവൂല ആഹ് സമയത്ത് ആഹ് അടക്കണംന്ന് അടക്കണ്ട സമയാമ്പൊ പൈസണ്ടാവൂല പിന്നെ അപ്പോ അഹ് ഞാൻ ആയ്രംതന്നെ കൂടാർന്ന് പ്പആയ്രം കൂടിട്ട്പ്പോ ഇന്നലെ മിൻഞ്ഞാന്ന് അടച്ചു ആറടവ് അടച്ചു ആറായ്റുപ്യ അയ്ക്കായ്റ്റ്ണ്ട് ഇഞ്ഞ്പ്പോര് ആറട അറവു അടവുംകൂടെ അടച്ചാല് പന്ത്രണ്ടായ്റുപ്യയാവും അയ്നിപ്പഞ്ഞി എന്താ കിട്ട്വാന്ന് ഒര് പുട്ത്തം കിട്ട്ണ്ല്യാ ഒര്ഗ്രാമൊന്നും തീരെ കിട്ടൺണ്ടാവൂല ആഹ് ഒന്നും കിട്ടൂലേ നമ്മള്ങ്ങനെ അടച് ച്ച്ടാ ചെറ് ചെറിയതായ്ട്ട്ങ്ങനെ
അപ്പൊ ഒര് വർഷത്തേക്ക് മാത്രണൊള്ളൂ ഒര് വർഷത്തെട്ട് മാത്രണൊള്ളൂ
അല്ലാ മ്മക്ക് പുതുക്കപിന്നെ അത് കയ്ഞ്ഞാ പുതുക്കാം പിന്നിം അതങ്ങനെ തുടർന്നോണ്ട് പോവാ അപ്പോ പന്ത്രണ്ടായ്രൊള്ളെ പിറ്റത്തെ കൊല്ലം ഇര്ത്രണ്ടായ്ര രാവും അങ്ങനെ ഒര് കൊല്ലം കൂടെ പുതുക്കാണെങ്കി അല്ലേ പിന്നെ അയ്യായ്രത്ത്ന്റേം ആറായ്ര ത്ത്ന്റേം പത്ത്ന്റേം പതിമൂന്ന്ന്റെക്കെണ്ട് ഞമ്മക്ക് അടക്കാന് ആഹ് മാസം പത്ത്റുപ്യക്കെടക്കാപറ്റുന്ന്ണ്ടെങ്കി അടക്കാ അല്ലെങ്കി പിന്നെ പിറ്റത്തെ മാസമ്മ്ളങ്ങനങ്ങ് അടക്കണം ഇല്ലെ നമ്മൾക്ക് പൈസല്ല്യാന്ന്ണ്ടെങ്കി ഞമ്മളാ ദാ അടച്ചതവടങ്ങനെ കെട്ക്കും ചെയ്യും അങ്ങനെ അങ്ങൻത്തെ കുറ്യാര്ന്ന്
അല്ല്പ്പൊ കൊർച്ച കൊറച്ച് പൈസ കൊട്ത്ത്ങ്ങനെ കൂട്വാണെ നല്ലതാ കൊറച്ചായാലും ഒറ്റടിക്ക് ഇപ്പണ്ടാവൂല്ല്ലോ ഇത്ര പൈസൊന്നും
ത്തൊപ്പ്ങ്ങനെ വെൽതായ് വെര്യല്ലേ ഗ്രാമെങ്കി ഗ്രാമ് കിട്ട് ട്ട്വാണെങ്കി അതൊര് നല്ല കാര്യല്ലേ ഞമ്മളെ അപ്പപുട്ച്ച്ട്ട് ഞമ്മള് ഒന്നും ചെയ് ഉം ഒന്നും ഞമ്മള്ട്ത്ത്ണ്ടാവൂല്യേ ഓലൊക്കെന്നർഞ്ഞാ വേഗം വളർന്ന്ണ്ടാവും കൊല്ലങ്ങൾ കെയ്യും കുട്ടെൾക്ക് വയസ്സൊക്കെ വേഗാവും
ചെലപ്പോ സ്വർണ്ണത്തിന്റെ വില കുറേയിരിക്കും ഒരഞ്ച് വർഷം കഴിയ്പ ആർക്കും വേണ്ടാതെ ഒന്ന ആർക്കും വേണ്ടെങ്കി കുറയൂലോ
ആഹ് പിന്നെ ഉം ഞമ്മളൊക്കെ ഇന്റെക്കെ കല്ല്യാണം കഴിഞ്ഞ സമയത്ത് ഇൻക്കിരുവത് വത്തിമൂന്ന് പവൻ പണ്ടാണ് ഇൻ്റെപ് ന്റെപ്പ തന്ന്ക്ക്ണത് അന്ന് ഒരു പവന്ന് എത്ര ഇരുപതിനായിരം ഉർപ്യള്ളു ഉം ഇരുപതിനായിരം അങ്ങനെ ഇരത്തിമൂന്ന് പവം പണ്ടെട്ത്തപ്പോത്തിന് അഞ്ച് ഞ്ചര ലക്ഷൊർപ്പ്യയിറ്റൊള്ളൂ പണ്ടട്ത്തപ്പോത്തിന് ആഹ് ഇപ്പോ
പ്പങ്ങനെ സംശയ
ആഹ് പവന്ന് ഞമ്മൾക്ക് കിട്ടും ഞമ്മളങ്ങട്ട് കൊടുത്താ കിട്ടും ഒരു ലക്ഷം ഒന്നേപത്ത് ഒന്നേപൈനഞ്ചെക്കെ മ്മക്ക് കിട്ടും. പ്പങ്ങനെ പണ്ടൊക്കെണ്ടെന്നുണ്ടെങ്കിങ്ങനെ വീട് പണിയൊക്കെ എട്ക്ക് ണോൽക്കൊക്കെ നല്ല സുഖാണ്
ആഹ്
ആണ്ട് കൊടുത്താല് നല്ല റേറ്റ്ണ്ടല്ലോ ഇങ്ങളെ ഏഹ് ന്താണ് സ്വർണ്ണൊക്കെണ്ടോ വീട്ട്ല് അതോക്കെ വിറ്റോ?
ഇല്ല എന്റേലിണ്ട് എനിക്കൊരു മാലയെക്കെണ്ട്
ആ
ഞങ്ങൾ ഒറ്റയടിക്ക് പോയി വാങ്ങാറ് ഇപ്പോഴൊന്നും ഇപ്പൊഴൊന്നും കുറേ നാളായിട്ട് വാങ്ങാറില്ല ഇപ്പ ഭയങ്കര പൈസയല്ലേ നേരത്തെ പൈസ ഉണ്ടാവുമ്പോ ഒറ്റ എമൗണ്ട് കൊടുത്ത് അങ്ങനെ വാങ്ങും പൈസ കൊടുത്ത് അങ്ങനെ അത് ഇങ്ങനെ
പിന്നെ ഇപ്പ സ്വർണ്ണം ചോദിക്കൾ അങ്ങനെ മോഡൽ ഇല്ല കല്യാണത്തിനൊന്നും ഇപ്പ ഉള്ളത് ഉള്ളത് അങ്ങനെ കെട്ടീട്ട് അങ്ങനെ നിൽക്ക ഫാൻസി ആണല്ലോ കൂടുതലും
ആ ആർക്കും വേണ്ടാതായി തുടങ്ങി
ആ അതന്നെ
ഇപ്പൊ ഇതിനെ എല്ലാവരും വളരെ ഇതായിട്ടെല്ലാം നടത്തണ ചെറുതായിട്ട്
ഏ
വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടൊക്കെ നടത്തണം കല്യാണം ആണെങ്കിലും
ആ
അതുകൊണ്ടാണ്
ആരും അങ്ങനെ സ്വർണ്ണം ചോദി- ഇല്ല നിങ്ങൾ അടുത്ത് ഉള്ളത് തന്നാളിന്ന് പറയും കല്യാണം കഴിക്കുമ്പോ
നേരത്തെ ഒരു നൂറ്റൊന്ന് പവൻ അതൊക്കെ പറഞ്ഞ വലിയ സംഭവ
ആ അതന്നെ
ഇപ്പൊ അങ്ങനെയൊന്നുമില്ല.
ഇപ്പൊ കുട്ടികൾക്കും തന്നെ പെൺകുട്ടികൾക്കും തന്നെ സ്വർണ്ണം കെട്ടണമെന്നോ അങ്ങനത്തെ പൂതിയൊന്നും ഇല്ല
ഉം നമ്മളെ പ്രായത്തിലൊക്കെ ആയിരുന്നു സ്കൂളിലൊക്കെ സ്വർണം കിട്ടി കിട്ടി പോവാ അങ്ങനത്തെൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് ഒന്നും ഉണ്ടാവൂല്ല കൈയിമേ ഇടൂല കാലമേ ഇടൂല കാതിൽ അടക്കം കുട്ടികൾ ഒന്നും ഇടൂല ഒരു സാധനം ഇടാതെ പോവുക കല്യാണത്തിന്റെ അന്ന് ചിലവർ കാത് കുത്തന്നില്ല കല്യാണത്തിന്റെ അന്ന് നിന്നിട്ട് ഇതേമാതിരി ഈ ഒട്ടിക്കണ സാധനം ഉണ്ടാവല്ലോ കമ്മൽ അത് ഒട്ടിച്ചെക്കാ
ആ അല്ലെങ്കിലും ഇപ്പൊ കല്യാണത്തിന് ആരും സ്വർണം ഇടാറില്ല
ആഹ് ആഹ് കല്യാണതിന് മോഡൽന് അങ്ങനെ ഒട്ടിച്ചെക്കുന്ന കാണാ അങ്ങനെ കണ്ടേണ്ട്
അതാണല്ലോ എല്ലാർക്കും ഇഷ്ട്ടൊ പിന്നെ സാരിയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയില്.
ആ സാരിയായിട്ട് മാച്ച് ചെയ്യ്ണ അല്ലെങ്കി ഗൗൺ ആയിട്ട് മാച്ച് ചെയ്യണ രീതിയില്ള്ള ആഭരണങ്ങളൊക്കേണ് ഓല് ഇടൊള്ളൂ
ഉം സ്വർണമാവുമ്പ ചെൽപ്പങ്ങനെ കിട്ട് ണോന്നില്ലല്ലോ അതൊക്കേയിരിക്കും
പിന്നെ വേറെന്തൊക്കെ ന്നത് ഫുഡൊക്കെ കഴിച്ചാ
ആ ഫുഡൊക്കെ കഴിച്ചു പിന്നെന്താ
ഏ
ഉച്ചയ്ക്ക് ഒറക്കൊക്കെ ഇണ്ടോ ഒറങ്ങാറുണ്ടോ
എന്താ പറ്ഞ്ഞെ
ഉച്ചയ്ക്ക് ഒറങ്ങാറുണ്ടോന്ന്
കേട്ടീല്ല എന്താ പറ്ന്നെ ഒറ്ങ്ങാനോ
ആഹ്
ഏഹ് ആഹ് എടയ്ക്ക് ഒറങ്ങും
ഉം ഉം
ഇപ്പൊറങ്ങൂല കുട്ട്യേള് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലൊന്നും ഒറങ്ങാൻ പറ്റ് റ്റൂല ഓല് ഒച്ച ഇണ്ടാക്കിട്ടൊക്കെ ഫുൾ സങ്ങളില് ഓ ഒറങ്ങും പണ്യേളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കൊറച്ചൊക്കെ ഒറങ്ങും.
അഹ് എന്നാ ശരി
ആഹ് ഓക്കെന്നാ ഞാൻ വിളിക്കണ്ട്ട്ടാ ആഹ് ആഹ്